കേക്കാമോ? ആ കേക്കാ
ഓക്കെ. എന്തെയ്യുന്നു?
ഞാനാ? ഞാ ഒന്നും ചെയ്യുന്നില്ല ഞാൻ കടയിൽ പോയിട്ട് തിരിച്ച് വന്ന് എന്നിട്ടിപ്പ ഇവിടെ ഇരിക്ക്ന്ന്. ഞാൻ ഗിഫ്റ്റ് പേപ്പറ് മേടിക്കാൻ വേണ്ടി പോയതാ എന്നിട്ട് ഗിഫ്റ്റ് പേപ്പർ വാങ്ങിച്ച് ആ ഗിഫ്റ്റ് പേ പ്പറ് വാങ്ങിച്ച്. എന്നിട്ട് ഇവിടെ വെച്ചേക്ക്ന്ന്. രൺ ണ്ടെണ്ണം വാങ്ങിച്ച്. പക്ഷെ ഇവിടെ വന്നിങ്ങ നെ നോക്കിയപ്പോ ഒരെണ്ണേ ഉള്ളൂ
അങ്ങനെ
ഇത് രണ്ട് ഗിഫ്റ്റ് പേപ്പർ മ റ്റേ അങ്ങേരതിങ്ങനെ ചേർത്ത് ഇങ്ങനെ ആക്കിട്ടാണ് എനിക്ക് തന്നെ. കാരണം മറ്റേയില് ഗ്ലിറ്ററിങ്ങ് സാധനാണ് അപ്പ ഇങ്ങനെ ഒട്ടിയിരുന്നെന്നും പറഞ്ഞാ അങ്ങേര് ഇങ്ങനെ ആക്കി ട്ടാണ് കാണിച്ചെ. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ ഒന്നേ ഉള്ളൂ. പക്ഷെ വല്തായോണ്ട് മറ്റേ ഗോകുലിനത് ഭയങ്കര ചെറുതല്ലേ അദ്വൈതിന്റത് ഇച്ചിരി വല്തുള്ളെ. അപ്പൊ രണ്ടും കൂടെ തെകയോന്ന് എനിക്ക് തോന്നുന്നു
ആ ആദ്യം ആദ്യം വലുതൊട്ടിക്ക്. പിന്നെ ചെറുത് നോക്കാം
ആഹ് ഗോകുലിന്റെ ഇല്ലെങ്കിലും കൊഴപ്പില്ല കാരണം അതിനെ കാണാൻ ഒരു ലുക്ക്‌ണ്ട്
ആ അതിന്റെ കവർ കൊള്ളാല്ലോ
ആ പിന്നെ അദ്വൈതിന്റത് പിന്നെ പൊറത്തത്രയും ചെസ്സിൻ്റെ പടായോണ്ട് അത് പെട്ടെന്നവൻ ഗെസ്സ് ചെയ്യും. കാണുമ്പത്തന്നെ പറയും ഓഹ് ചെസ്സ് ബോർഡാ എന്ന് പറയും
ഓ പൊറത്ത് പടവുണ്ടാ
ആ പൊറത്ത് ആ ഒരു എന്ന് വെച്ചാ ഈ ചെസ്സ് ബോർഡ് കഴിഞ്ഞിട്ട് ചെസ്സ് ബോർഡിന്റെ പൊറത്ത് ഒരു ട്രാൻസ്പാരന്റ് കവറ് ആ ട്രാൻസ്പാരന്റ് കവറിൻ്റെ പൊറത്ത് ഒരിതുണ്ട് മറ്റെ ചെസ്സ് ബോർഡിന്റെ പ പടോക്കെ ഉള്ള ഒരു കവറ്. അത് അത്യാവശ്യൊരു ഗോകുലിനെക്കാളും ഗോകുലിന്റെ എരട്ടിയുടെ എരട്ടിയുണ്ട് എന്ന്വെച്ചാ ഇത് മടക്കിയല്ലേ വെച്ചേക്കുന്നത് മറ്റേ ചെസ്സ് ബോർഡ് മറ്റേ ഇതാണ് അതിങ്ങനെ തൊറന്ന് ആ ആ ആ സാധനം
എന്ന് കൊടുക്കും
എന്ന് കൊട്ക്കണന്നാണ് ഞാൻ വിചാരിക്ക്ന്നത്. നാളെ അവൻ വരുവോ
ഇല്ല ഇല്ല നാളെ വരാൻ ചാൻസില്ല
അപ്പൊ എക്സാമോ ബീജി ഡാ
ആ ധീരജക്കക്കെ മറ്റന്നാളാണെന്ന് എന്നെച്ചാ ലാസ്
ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞ്. അപ്പൊ ഇനി ഇവർക്കും അപ്പഴായിരിക്കും. ഓക്കെ ഇനി എന്തോയ് പറയും ലാസ്റ്റ് ഡേ എനിക്ക് പോയയിന്റെ ക്ഷീണമാണ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല
അല്ല ഞാൻ വരും. പക്ഷെ എനിക്ക് എക്സാം എഴുതാനൊന്നും എനിക്കറിയത്തില്ല അപ്പ ഞാൻ എങ്ങനെ എഴുതും
അല്ല മാം പ്ര ത്യേകിച്ച് ഇട്ടേക്ക്ന്ന കണ്ടാ? ഞാനീ ഇട്ട സ്റ്റിക്കറ് ഈഹ് ഞാ ഈ ഇട്ട സ്റ്റിക്കറ് ഇതിനു ഇതിനും മേണ്ടീ ട്ടാണ് എന്നും പറഞ്ഞിട്ടേക്ക്ന്ന കണ്ടാ? ആ കണ്ട് ഞാൻ കണ്ട്. ആ
നമ്മളായി ഫസ്റ്റ്
ആഹ് ഞാൻ കണ്ട്. നല്ല പോയിന്റ് ഡിഫറൻസ് കേറിയല്ലേ ഗെയിംസ് ഞാൻ വിചാരിച്ചു മറ്റേ കോളേജ്ങ്ങനെ കാറിക്കോണ്ടിരിക്കാ. എന്നിട്ട് ലിനു മാം ഇപ്പ ഇടണ്ട എന്ന് പറഞ്ഞ് അപ്പൊ അദ്വൈത് ഉടനെ എട്ത്തിട്ട് കൊട്ത്ത്. ആ ഒരു ടെൻഷൻ അത്കൊണ്ട് ഇടണ്ടാന്ന് പറഞ്ഞപ്പോ അദ്വൈത് ഒടനെ അതെട്ത്തങ്ങ് ഇച്ചെ ഞാ ഞമ്മള ഗ്രൂപ്പില് അവനിട്ട് ചോദിക്കാതിരിക്കായിരുന്നു അപ്പോഴേക്കും അവൻ ഇട്ട് എന്നിട്ട് അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്തോന്ന് ഇതെന്ത് പാടന്ന് അതിനെ മാറ്റി ആമം
ഓ അങ്ങനെ ഇട്ടിരുന്നോ
ഓ ഇത് എന്ത് പാട് എന്നിട്ട് എന്നിട്ട് പിന്നെ അവൻ എന്തെങ്കിലും തോന്നിയ അതിനെ മാറ്റിയാ ആ എന്നിട്ട് അപ്പൊഴാണ് ലിനോ മാം ഒരു സ്റ്റിക്കർ ഇട്ട് കൊടുത്ത
ഒ ഓ
ഓ അല്ല ഇനി അവരൊക്കെ വരുമ്പോ തന്നെക്കൊരുപാട് എഴുതാൻ കാണും കാരണംന്ന് വച്ചാ ഇത്രയും സാധനങ്ങൾ എഴുതാ ന്ണ്ടേ
അതെ ഇതാണെങ്കി ഒന്നും തുടങ്ങീട്ടില്ല ആകെ ആ ഒരു പത്ത് ആന്റീനേറ്റൽ കേരപ്പ്ൾ കേമാറ്റഫൈൽ റെക്കോർഡിന്റെ ഉണ്ടല്ലോ അത് മാത്രേ എഴുതിയൊള്ളൂ പത്തെണ്ണണം അത് പത്തെണ്ണം എഴുതി
ലേബറൊന്നും കണ്ടില്ലല്ലോ ഇവൻ ഇനിയിപ്പ അതൊക്കെ പേരൂർ ക്കടെ കാണാൻ പ റ്റോളന്ന് തോന്നുന്നു
ആ ഇനി ലാസ്റ്റീസം വരുന്ന ഭാഗ്യണ്ടെങ്കി കാണാം
ആ ചെലപ്പോ അന്ന് ലേബർ നടന്നാ കാണാാം അല്ലെങ്കി പറ്റൂല മാം പ റഞ്ഞത് കേട്ട ആറാന്തിക്ക് മുന്നേ എല്ലാരും ഫയലും റെക്കോർഡും എല്ലാ സാധനവും സബ്മി റ്റ് ചെയ്യണമെന്ന് ഡീ നീ ക്ലിനിക്ക പ്രസന്റ്രേഷൻ എടുത്ത പ്പഴേ എന്തരു വെച്ച എടുത്തത് എന്തൊരെക്കെ കൊണ്ട് ഉ ഉണ്ടാക്കിക്കൊണ്ട് പോയത്
ഒരു ഫ്ലാഷ് ഒരു പാംലറ്റും ഒരു ഡീഫ്ലറ്റും
ഒരു പാംലെറ്റ് ലീഫ്ലറ്റും ലീഫ്ലെറ്റിൽ എന്തര് ചെയത് പാംലെറ്റിൽ എന്തെയ്ത് രണ്ടിലും ഒരേ സാനല്ലോ ഒന്ന് മാമിന് കൊടുക്കാനും ഒന്ന് നിനക്ക് വായിക്കാനും രണ്ടില് ഒന്നില് എന്തര് എഴുതി ഒന്നില് എന്തര് എഴുതി
ഒന്നില് നഴ്സിംഗ് ഡയഗ്നോസെയ്തി ഡീഫ്ലറ്റില് ഒന്നി ല് ഫ്യുപ്പേരി ഉണ്ടല്ലേ നമ്മളെ ഫ്യുപ്പേരിയത്തിന്റെ ഡെഫിനഷൻ അങ്ങനെ കൊറേ സാനം ഉണ്ട് അതെല്ലാം
ഓ അങ്ങനെ അപ്പൊ എന്തിനാ പറയാൻ വന്നെ ന മ്മടെ ഇത് എടുക്കുന്ന സമയത്ത് എല്ലാം പറയണോ
ടീ ഞാൻ ഒന്നും പറ
ഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലെ നിന്റട്ത്ത് മാമൊന്നും ഉണ്ടായിരുന്നില്ല എന്റെടുത്ത് ഓ
അപ്പത്തേക്കും ഞ്ഞ് മാമെന്റെട്ത്ത് പറഞ്ഞ് നീ എടുത്തോളാൻ പ നിൽക്കുമ്പോൾ സോണി മാം വന്നിട്ട് അവിടെ നിക്കുന്നു അപ്പോഴത്തേക്ക് ഞാനങ് മിണ്ടായിതിരുന്ന് അപ്പൊ മാം പറഞ്ഞ് സോണി മാം പോയിട്ട് നീയങ്ങ് എടുത്ത് ഫുള്ളങ്ങ് ചെയ്തീർത്തോളാൻ പറഞ്ഞ് അതോണ്ട്
റ്റൽ അസസ്മെന്റ് എഴുതുന്നുണ്ട ഇമ്പോസിഷൻ
എഴുതണം അത് ബസ്സീന്ന് എഴുതാം നാളങ്ങട്ട്
ആഹ എന്തര് അവളമാരൊന്നും എഴുതൂലെന്ന് തോന്നുന്നു എനിക്ക് അവള്മാർക്കൊന്നും ഇല്ല ഞമ്മക്ക് നാല് പേർക്കേ ഒള്ളു ഓ എനിക്ക് നിനക്ക് ആ ആ അ ശാബിനക്ക് അഭിനക്ക് മറ്റവര്ടട്ത്ത് ഞാൻ ചോയ്ചപ്പൊ അവര് പറഞ്ഞു അവർക്കൊന്നും ഇല്ല അവർക്ക് വേറെന്തെരോ സാധനം എഴുതാൻ പറഞ്ഞു ഓ അവരൊക്കെ ഇന്ന് പക്ഷേ ഇന്നലത്തെ അത്ര സീൻ ഇല്ലേയിരുന്നു അവര് ഒട്ടുല്ലേനി ഇന്ന് എന്തോര് നേ രൂണ് അവര്ക്ക് എുതാൻ കിട്ടി ഇന്നലെ അവര് അവ ടെ നിന്ന് എഴുതാനും സമ്മതിക്കാതെ അതിനിടെ ഇൻജക്ഷനും കൊടുക്കണം അതിനിടെ വരുന്ന വരുന്ന പേ ഷ്യന്റെ എൻ എസ് ജി കണക്ടെയ്യണം പിന്നെ ലിനു മാമിന്റെ അവിടെ പുള്ളേര് എക്സാം എഴുതേണ്ടാ
ഓ അങ്ങനെ അങ്ങനെ തന്നെ വാടിലുള്ള ഒരു എക്സ് ആയിരുന്ന്
അവിടെ മാത്രെ പൂജാമ് ലിനൂ മാമ് ഇവിടെന്ന് നമ്മളട്ത്ത് പറഞ്ഞ് ആ ഡോക്ടർമാര്ടെ അടുത്ത് പോയി നിന്നോ കൊള്ളാൻ അപ്പ മാമ് പറ്റൂല ഈ മാമിന് വേറെ നിയമ. ങ്ങള് ഈ മാം ചോദിക്കത്തുല്ല എന്നിട്ട് ഇന്ന് അവളന്മാരെ രണ്ട്പേരേം കൂടെ പറഞ്ഞ് ലേബർ റൂമിൽ വിടേണ്ട ഒരാവശ്യല്ലല്ലോ നമ്മളവിടെ ഉണ്ടാ നോക്കാൻ മേണ്ടീട്ട്
അതാ എക്സാം എഴുതേണ്ട പുള്ളേര അത് കാരണം പിന്നെ പീക്ക് പി പിന്നെ ലാസ്റ്റാണ് എഴുതിയ
യ ഓ
അത് ന്നെച്ചാ ഇവര് വരുന്ന സമയത്ത് അവിടെ പേഷ്യന്റ് വന്നപ്പോ പിന്നെ അർച്ചനയെ കെടത്തി
ഓ
അങ്ങനെ പിന്നെ പി ലാസ് ഞാൻ വന്നപ്പോഴത്തേക്ക് പി എഴുന്നില്ല ഞാൻ വന്നപത്തേക് നീ എഴുത്തില അർച്ചന എഴുതി അപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നപ്പോതെക് യും പോയ
ഉം എന്തായാലും ഒരു ആ ആന് ീനേറ്റൽ കെയർ പ്ലാൻ എഴുതാണോ ഇന്ന് കെയർ സ്റ്റഡി എന്തായാലും തീരുമെന്ന് തോന്നുന്നില്ല അത് മാറ്റ പെന്ന വയ്ക്ക പക്ഷെ നഴ്സിങ് മാനേജ്മെന്റ് എന്തൊരു ചെയ്യുവോ എന്തോ. അത് ശരിയ നാളെ വാങ്ങിത്തരാന് പറഞ്ഞിട്ടുണ്ട് നാളെയോ മറ്റെന്നാളോ. എത്ര രൂപയണ്ടറി
പറഞ്ഞില്ല.
പറഞ്ഞില്ലല്ലേ ചെറിയ ടെസ്റ്റാണ് ഓ
വലിയ അത്ര വലിയ ഇതല്ല ഞാൻ ടെക്സ്റ്റ് കണ്ടായിരുന്നു മറ്റേ ആരുടെ ക്ലാസ്സിന്റെ അ ആ. ഇരിക്കുന്നെ നമ്മളെ പാഞ്ചാലിയും സ്
ഓ മറ്റേ സാനത്തിന്റെ അത്രേ രൂപയ ഓ. മെഡലെ പോയത് പക്ഷെ നീ മ നീളുണ്ട് താടിയില്ലല്ലേ ഉള്ള ഓ നമ്മള് മറ്റേ രണ്ടു പേജ് വെച്ചല്ലേ എടുക്കുന്നാ.
അയ്യോ ഞാ
അത് പറഞ്ഞില്ല അത് അവൾ അങ്ങനെയായിരിക്കും എടുക്കുന്നെ ആ അങ്ങനെ എടുത്താ മതിയ ദ് വ
എന്നാൽ നല്ല ചെറുതാവും. എന്നാണ് എനിക്ക് തോന്ന പിന്നെ ഒരു ടെക്സ്റ്റ് കൊറച്ച് പറ
ടെക്സ്റ്റ്‌ കൊറച് വലുതായിരുന്നു എനിക്ക് അറിഞ്ഞൂട അത് വേറെ ആണെന്നാണ് എനിക്ക് തോന്ന. അതൊരു വലിയ ഡസ്റ്റ് തന്നൊയിരുന്ന അവളന്ന് കൊണ്ടു പോവ
ഉം ഇല്ല ഉണ്ടായിരുന്നു ലേറ്റ് ആയിന്നേ ഉള്ളൂ പ്രിയദർശിനി അല്ലെ? ആ വെയ്നേരം പറയടി.
ആ അങ്ങനെ പിന. പിന്നെന്താന്ന്.
പിന്നെ ആ
ആ് ഞാൻ കണ്ടായിരുന്നു ഞാനിങ്ങനെ അവക്ക് അപ്പ മെസ്സേജ് ഇടണോ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങ് മറന്നപോയി. അങ്ങനെ നീ എനിക്ക് മെസ്സേജ് ഇട്ടല്ലോ വിളിക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ്. ട്ട സമയത്ത് ഞാനിങ്ങനെ അതെടുത്തിട്ട് അവക്ക് രണ്ട് മറ്റേ ഇല്ല ഇങ്ങനെ ഒരു ഊത്ത് ഊത്തുന്ന സാധനം ഉണ്ടല്ലോ. ആ സാധനം എങ്ങനെ ഇട്ടു കൊടുത്ത് അങ്ങനെ അവളെ എനിക്ക് തിരിച്ച് താങ്ക്സ് പറ ഹേ കണ്ടപ്പോ തന്നെ നാൽ അമ്മെ തീയിട്ട കൊടുത്തി എന്നിട്ട് തീനച്ചക്ക് നാളെയും പോണോ?
നാളെ പോകായിരിക്കും ഇത് അവളെന്തായാലും ഫസ്റ്റ് ആയിട്ടല്ലേ ഇപ്പ വല്ല സർപ്രൈസും കാണും.
ഓ പ്രേസ്
ധീരജ പോവായിരിക്കും ധീരജ ഉറപ്പായിട്ടും പോവായിരിക്കും.
ഉം
അപ്പ പിനിൽ അവർക്ക് മൈമിനുള്ളവർക്ക് കാനോടി
ആഹ് അതെനിക്കണ്ട മൈമിനുള്ള ഇനിയിപ്പ മയമിനുള്ളവരൊക്കെ ഇല്ലെങ്കിലും അദ് സുഭാഷ് പോകുമ്പ ബസ് പിടിച്ചു കേറ്റൂല്ലെന്ന് പറഞാൽ അവൻ പറയും കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ ബസ് പിടിച്ച് വന്നോളാം. അതോന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലന്ന്
അത് തന്നെ എന്ത് ഞാൻ കൊല്ലാത്ത ഒരു ബസ്സി കയറി ഇരിക്കൂ അത്രേ ഉള്ളൂ.
ആ ശിബിലിക്ക് ഹർട്ടായെന്നാണ് തോന്നുന്ന ബ
അവനെ അവൻ അഹങ്കാരം കാണിച്ചിട്ടല്ലേ അപ് മ സാറും ഒ അമ്പ് സാറ് അവന്റെടുത്ത് പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുന്നറിയമോ എടാ ശിബി നിനക്ക് എ നെസ് കിട്ടിയ എടുത്ത് എടുത്താ നീ കേസെടുത്താന്നൊക്കെ ചോയിക്കുമ്പഴത്തേ ഇവ ഓ എടുത്ത് സാർ എന്നിട്ട് വെച്ചൂടായിരുന്ന എന്താ മര്യാദക്ക്ന്ന് പോവായിരുന്ന എന്തെ
ഹെൽത്ത് ടോക്ക് എടുത്തിട്ടില്ല സി പി എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എന്നിട്ട് ആ ചൈൽഡിന്റെ ഞാൻ വിചരി ചൈൽഡ ഒ ക്കെ എല്ലാരും എല്ലാം എടുത്ത് കണുന്ന് നോക്കിപ്പോ അമ്പതിനായിരം പേരെ ലിസ്റ്റ് ആരും ഒന്നും എടുത്തിട്ടില്ല സ് അതേന് ഇത്രയും പേരെങ്ങനെ വന്നേ എന്തോ ആ ഒ ബി ജി ഒക്കെ ഹെല്‍ത്ത്ട്ടോക്കെ എല്ലാ എണ്ണം എടുത്ത് കഴിഞ്ഞെന്നും തോന്ന് എനിക്ക്
ഓ അയരി
ഓ ബിസി ഹെൽത്ത് ടോക്ക് എല്ലാരും കഴിഞ്ഞു
ക്ലിനിക്കാ പ്രസന്റേഷനേഉള്ളൂ അത് പിന്നെ ഇവിടെ വന്നിട്ടാണല്ലോ എഴുതിയത് പ ച്ചതായിരുന്നല്ലോ
ഓടി ശരിയെടി വിളിക്കാം ഓക്കെ